എന്താ വിശേഷം?
എന്താ വിശേഷം സുഖമായിട്ട് അങ്ങനെ പോണിപ്പോ വിരുന്നുകാരൊക്കെ വന്നു ആ തിരക്കിലാണ്
ഓ അയ്ശേരി ആരാ വിരുന്നുക്കാര് ഇപ്പോ
വിരുന്നുക്കാര് ഇവിടത്തെ ഹസ്ബൻഡറിന്റെ പെങ്ങളെ ബാംഗ്ലൂർ കല്യാണം കഴിച്ചിട്ട് ഉണ്ടായിരുന്നു. അവര് വന്നിണ്ട് അവരെപ്പഴെ എപ്പോഴെങ്കിലൊക്കെ വരുള്ളൂ
ഏഹ് എന്നിട്ട് ന്നട്ട് എന്താ സ്പെഷ്യല്ണ്ടാക്കിണോ ഓൽക്ക് ബാംഗ്ലൂർക്കാർക്ക് എന്താ സ്പെഷ്യല്
സ്പെഷ്യല അവർക്ക് ഞമ്മളെ ഇടുത്ത ഫുഡ്ന്നുംഅവര്ക് ങ്ങനെ പിടിക്കൂല്ല അവര് വന്നിട്ട്ന്താ ചോദിച്ചിട്ട് അവർ വ വന്നിട്ടേ ഉള്ളൂ അവർ വന്നട്ട് എന്താ അവർക്ക് വേണ്ടന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാറ് നമ്മള ഇവിടുത്തെ ഫുഡ് ഒന്നും അവർ ഇഷ്ടാവൂല
ആഹ് അത് പിന്നെ അങ്ങനെ തന്നെയാണളോ നമ്മളതൊന്നും ഓൽക്കറ്റൂല ഒലതമ്മക്കും പറ്റൂല ചെലതൊക്കെ പറ്റൂള്ളൂ പിന്നെ ഈ വൃത്തിന്റെ കാര്യങ്ങളൊക്കെയണല്ലോ ഇപ്പൊ
ആഹ് അതാണ് അവടെ ചെന്നാ അതാണ്ഞമ്മക് പിന്നെ നമ്മള് ത്തന്നെയാണ് അപ്പൊ ഞമ്മള് പറഞ്ഞു കൊടുക്കുമ്പോ ആ രീതിക്ക് മ്മളൾ ഇഷ്ടത്തിന്നങ്ങനെ ആ വടെന്നാലും ഞങ്ങൾ ഓരോഫുഡ് അവർ ഉണ്ടാക്കും ഇന്നത് ഇണ്ടാക്കി തരോചോദിച്ചിട്ട് ന്നിട്ടവര്ങ്ങനെ ഇണ്ടാക്കി വെച്ച്
പിന്ന ഓരിങ്ങനെ കൊറേ സ്വീറ്റ്സ് ഒക്കെണ്ടാക്കോല്ലോ
ആഹ് അതന്നെ അവര്ക്ക് അതന്ന്യാ സ്പെഷ്യല് സ്വീറ്റ്സ് ഭക്ഷണം കഴി
പിന്നെ പിന്നെ ചപ്പാത്തി അങ്ങനത്തതൊക്കെ തന്നെയല്ലേ ഗോതം
ഉം ചപ്പാത്തി ഞമ്മള് ഉണ്ടാക്ണ പോലെയല്ല അവര് ചപ്പാത്തി അവര് ചപ്പാത്തി ഞമ്മളെ നാലോഅഞ്ചോ ചപ്പാത്തിയുടെ ഇത് വരും അവര ഒരു ചപ്പാത്തി ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് നല്ല ക ട്ടീയില് റൊട്ടിയുടെ മാരി നല്ല കട്ടിയില വര പക്ഷെ അത് നല്ല സോഫ് റ്റയിട്ട് ഞമ്മള് പൊറോട്ട കഴിക്കണ മാരിയാ ഓരു ചപ്പാത്തിണ്ടാ
അമ്മതെ കുബു കുബൂസ്കഴിക്കണപോലെ
അല്ല കുബു പൊറോട്ടടെമാരിതന്നെ വരും നല്ല സോഫ് റ്റായിട്ട് അങ്ങനെവെ
ഐ ഫോണിലൊക്കെ ഇങ്ങനെ കണ്ട്ക്ണ് ഓലെങ്ങനെ ഇണ്ടാക്കണം നല്ല കട്ടീലായി വെര്ന്നതൊക് ഉം പിന്നെഓല് നമ്മള് ആ അടുപ്പ് ചൂടാതമ്മളെ കനൽല് വെച്ചിട്ട് കനൽക്കൊട്ട് ഇട്ട് അങ്ങനെണ്ടാക്കണ കണ്ട്ക്ണ് ഫോണിലൊക്കെ അത്തക്കെ
പിന്ന അവര് ഞമ്മള് മാവ് ചപ്പാത്തിക്കും മാവ് കൊഴച്ചിട്ട് ഞമ്മളത് ചപ്പാത്തിരിയുടെ പോലെ ഉരുളാക്കിയിട്ട് അങ്ങനെ പരത്തിടുക്കല്ലേ ഇവരിത് മാവ് വല്യ ഉരുളാക്കിട്ട് നമ്മള് പൊറാട്ടക്ക് നമ്മങ്ങനെ കീറിട്ട് ഉരു
ആഹ് ആഹ് ഏഹ് അപ്പൊശരിയാ നല്ല ടെസ്റ്റ്‌ണ്ടാകുംലെ ങ്ങനെക്കെണ്ടക്കു ക്കുമ്പോ
അപ്പൊവര് വടെ വന്ന താത്താനെയം കൊണ്ട്ങ്ങനെ ഇണ്ടാക്കിക്കും ഞങ്ങ അപ്പ ആള് എണ്ണോ ഓരെണ്ണം വീതംഇണ്ടാക്കിയാലും ഇഷ്ടംപലെ ഇണ്ടാവും
ആഹ് ശരി ഓലെ മെയിൻ ഫുഡെന്താ
അവര് മെയിൻ ഫുഡ്ന്തന്നെ പിന്നെ അവര് നമ്മളെ കൂടെ നമ്മളെ മാരി ഉ ചോറ് കറിങ്ങനൊന്നും വെ കുല അങ്ങനെ ബസ്മതി റൈസ് ഇട്ട് ചോറ് വെക്കുകണെങ്കി അതിക്ക് പരി പ്പുകറിയ ആഹ് ആഹ് അതല്ലാന്ണ്ടെങ്കി അവര് ചോറും അരിയും ചിക്കനും പച്ചക്കറിയെല്ലാം കൂടെ കുക്കറിലാണ് വെവിക്കല്
ആഹ്
അങ്ങനത്തെ ചോറവെക്ക പിന്നെ സ്വീറ്റ്സ് നല്ലവണ്ണംണ്ടാക്കും അവര്
ആഹ് സ്വീറ്റ്സ് ഒക്കെലിത ഭയങ്കര പ്രത്യേകിച്ച് ഗുലാ ജാമുനൊക്കെ തോന്നണ്ല്ലേ
ആഹ് അവര് അതിപ്പ ഞങ്ങള് ചെന്നാലുംഞ്ഞ് താത്തവടെ വന്നാലും ഫുഡ് കഴിച്ചഴിഞ്ഞാല് ഗുലാംജാംമിനതൊക്കെ വീട്ടിൽ ഇണ്ടാക്കിയത് തന്നെ അതുപോലെ ഞമ്മള് ഇങ്ങനെ ഇവടുന്ന് മേടിക്കൂല്ലോ കേക്കൊക്കെ
ആഹ് ആഹ്
അങ്ങൻത്തെ കേക്ക് അതൊക്കെ അവര് വീട്ടില് ഇണ്ടാക്കുആ ചെയ്യാ
ആഹ് അത് നല്ല ടേസ്റ്റ്ണ്ടാവൂലേ അതൊക്കെ കഴിക്കാലോ ല്ലേ ആഹ്
എന്തും എല്ലാം ഇണ്ടാവും പിന്നെപ്പഞമ്മളും ഇവിടുന്ന് ഒരു ദിവസത്തെ നമ്മള് ഞങ്ങളിവിടുന്ന് രാവിലെ പോയിട്ടുണ്ടെങ്കില് രാത്രിയാവു എണെ എത്തണെങ്കില് രാവിലെ ഏഴ് മണിക്കൊക്കെ ബസ്സ്‌ കേറി റ്റുണ്ട് ആഹ് ബസിന് പോകുമ്പോ രാവിലെ ഏഴ് മണിക്കൊക്കെ ബസ്സ് കേറിയിട്ടുണ്ടെങ്കില് രാത്രി ഏഴ് മണി ആറ് മണി ഒക്കെ ആകും അര് അവിടെ എത്തണെങ്കില പിന്നെ ആകെ ക്ഷീണിച്ചിട്ടുണ്ടാവും അപ്പൊ പിന്നെ ചെന്നപാട് ഡ്രസ്സ് മാറ്റി മേലും കഴുകി മ്മള ഇവിടുത്തെ പോലെയല്ലേ അവരുടെ വെള്ളം ഭയങ്കര തണുപ്പ് പ്പും ഒരു കട്ടിയുള്ള വെള്ളമായിരിക്കും
അവിടുത്തെ ക്ലൈമറ്റ് തന്നെ കുറച്ച് തണുപ്പുള്ളത് തന്നെയാണല്ലേല്ലേ
അപ്പൊ അങ്ങനെ കടന്നാ പിന്നെ അവിടുത്തെ ഫുഡ് ഒന്നുംതൊന്നില്ല പിന്നെ നമ്മള അവിടെ ഒരു രണ്ട മൂന്നു ദിവസം നിന്ന് ഒന്ന് സെറ്റ് സെറ്റായിട്ടുണ്ടെങ്കി നമുക്ക് എല്ലാത്തിനും പിന്നെ പോരോരാവും
പിന്നെ നമ്മുക്ക് അവിടെ ശീലമാകുമ്പ വരുമ്പോ ഒരു വരിക്ക ചെക്ക ചെയ്താല നമുക്ക്ണ്ടാവും
അത് അവര് ഇങ്ങോട്ട് വന്നാലും അങ്ങനെ നാത്തൂനും ഹസ്ബൻറും മക്കളും ഒക്കെ കൂടങ്ങട് വന്നാല ഞമ്മക്ക് അവരി ഇവിടെ വന്ന രണ്ടു ദിവസം ഞമ്മക്ക് അവരോട് ഇങ്ങോട്ട് ഓരോരു സ്ഥലത്തു നിന്ന് വരുന്നവരല്ലേ അവരെ പെരുമാറ്റവും സംസാരവും അവരുടെ ഓക്കെ ഞമക്ക് ഇങ്ങടെ അക്സെപ്റ്റ് ചെയ്യാൻ
അതെ ആ അതന്നെ ഞമ്മക്ക ആയാലും അങ്ങനെ തന്നെയാണ് അമ്മക്കപ്പോൾ വേറെ വീട്ടിലൊക്കെ പോയി നിക്കുകയാണെങ്കിൽ തന്നെ അമ്മക്കൊരു നമ്മളെ വീട്ടിലന്ന് നിൽക്കാൻ ഒരു സുഖം കിട്ടൂലല്ലോ ആഹ
കുറേ നിന്ന് പോകുമ്പോ പിന്നെ നമുക്ക് ഒരൂ ഇടങ്ങേറാകും
ആഹ് ആഹ് ആഹ അല്ല നമ്മള നാട്ടിലൊക്ക് എന്താ കൂടുതൽ ഇഷ്ടം എന്താ
ഞമ്മളെ നാട്ടില അവർക്ക് ഇഷ്ടം താത്താക്കൊക്കെ നമ്മള് പഴയ കുമ്പളങ്ങ കറിയും ചോറും അവിടെ ചെന്ന അവര ഇതൊന്നും വെക്കാത്തല്ല അവരവിട ഒന്നും ഇങ്ങനെ കുമ്പളങ്ങ കറി അങ്ങനത്തെ കാര്ം മക്കളാണെങ്കിൽ ഞങ്ങൾ വന്ന അങ്ങനെ ഉണ്ടാക്കി ഞങ്ങ അങ്ങെ കളിയാക്കും ഇത് പശുവിന് കൊടുക്കണതാണ് ഞങ്ങ അവിടെക്കെ കുമ്പളങ്ങ
ആ ഓല് മലയാളം തന്നെയാണോ പറയാ
ആഹ് ഞങ്ങളോടൊക്കെ ഇങ്ങനെ പറയും ഇവിടെ ഇങ്ങനെ വന്നിട്ടേ
ആഹ ആ വന്നൊണ്ട് അറിയണ്ടാവുംല്ലേ
ആ അവര് തമ്മിൽ തമ്മില് ഹിന്ദ്യ പറയണം ഞങ്ങ ഇങ്ങനെ പറയും നിങ്ങള് നിങ്ങളെ ഭാഷ പറയേണ്ട് നിങ്ങക്ക് ഇവിടെവന്ന മലയാളം പറഞ്ഞുടെ അപ്പൊ അവര് തമ്മിൽ ഇങ്ങനെ പറഞ്ഞു കളിയാക്കി ചിരിക്കും
അങ്ങനെ ദൂരത്തക്കൊക്കെ ഒ ഒരു ആൾക്കാരുള്ള നമ്മളെ ഈ ഫാമിലി തന്നെ ഒരു ആൾക്കാരൊക്കെ ഉള്ളത് നല്ലതാണ് ഞങ്ങളുടെ ട്രിപ്പ് ഒക്കെ പോകുമ്പോ
ആഹ ആഹ ആഹ അങ്ങനെയൊക്കെ പോവാറുണ്ട് പിന്നെ അവരൊന്നും ഇങ്ങനെ സ്വന്തമായിട്ട് സ്ഥലവും വീടോന്നും ഉണ്ടാവൂല്ല അവരൊക്കെ ഇങ്ങനെ റെന്റിനല്ലേ അവരിങ്ങനെ കൊറച്ച കാലം ഒരു സ്ഥലത്ത്
ആഹ അവിടെ ഫുള്ള് അങ്ങനെയാണല്ലേ ഫുൾ രന്റാലേ സംഭവം എങ്ങനെ
വറ്റ വെച്ചിട്ട് ആ വീടൊക്കെ റന്റിന് വല്യ വീടക്കെ വെച്ചട്ട് റെന്റിന്ടുട്ട് അവര് എത്രയോ ഒരു വീട് വെച്ചിട്ടായി
കൊടുത്ത ആ അങ്ങനെയാണ് ഓലൊക്കെ
വരുപ്പ താത്തന്നെ ഇപ്പ ഞാന്
ആ എങ്ങനെ ആ അപ്പ കേക്കണ്ട് നേരത്തെ എന്തോ ഇടയ്ക്ക് ഇന്നല്ല റേഞ്ച് പോവാ ആഹ കേക്കണ്ട് പറഞ്ഞോളി ആ ഹലോ കേക്കണ്ട്
ഉ താത്തന്നെ ഇപ്പൊ ഞങ്ങള് കല്യാണം കഴിഞ്ഞിട്ട ഇപ്പോ മൂന്നാമത്തെ നാലാമത്തെ ഒക്കെ വീടാണ് ഒരു രണ്ടു വർഷം മൂന്ന് വർഷം ഇതിനൊക്കെ എഗ്രിമെന്റ് എഴുതി നിക്കാ ചെയ്യാ പിന്നെ വേറെ സ്ഥലം നോക് ക്കും അവടെയ് അംവ അവ്ടെക്കെ എങ്ങനെച്ചിൻ ഞ്ഞം
ഇവൽത് വീട് ണ്ടോ
ഇല്ല്യാ അവര്ക്ക് സ്വന്തായിട്ട് വീടില്ല
അപ്പം അവ്ടൊക്കെ ആഹ് അതല്ല അപ്പം ഓൽക്ക് അവടെപ്പം സ്ഥലൊക്കെ വാങ്ങി ഒര് വീട് വെക്കാണെങ്കി ഒര് നല്ലൊരു പൈസന്നെ ആവൂല്ലേ അവ്ടെ ബാഗ്ലൂരൊക്കെ ആകുമ്പം
ഞമ്മളെ വ്ട്ത്തെ അത്ര ഇല്ല്യന്നാല്
പക്ഷെ അങ്ങനെയല്ല അവ്ടൊക്കെ ഭയങ്കര സിറ്റി ഒക്കെ ആകുമ്പ ഭയങ്കര പൈസ കൂട്ലെ ഇപ്പം അമ്മ്ള് കോഴിക്കോടൊക്കെ ഇട്ക്കാണെങ്കി തന്നെ ഭയങ്കര വെലല്ലേയ്ക്കാരം പ്പം ഒരു സ്ഥലൊക്കെ എടുക്കാണെങ്കില് അതായത് ഈ റോഡ് സൈട്ലൊക്കെ
ആ സിറ്റിയിലെന്നെ അവര്ങ്ങനെ ഉള്ള്ല്ള്ള ഗ്രാമങ്ങളിലാണേ അവടെ ഒന്നും ഈ പർഞ്ഞ പോലെ ഞമ്മളവ്ട്ത്തെ മാരി ഏക്കറ ക്കണക്കിനോ സ്ഥലങ്ങളൊന്നുല്ല ഒരാൾക്ക് മൂന്ന് സെന്റ് കൂടുതലൊന്നും ഒരാൾക്കുണ്ടാവൂല്ല ഇവട്ത്തെ ഈ വീടിന്റെ അവരൊക്കെന്ന് വെച്ചാ അവ്ടെക്കെ എങ്ങനെ വീട് വെച്ചെങ്കില് രണ്ട് വീട്നും കൂടെ ചെലപ്പോ ഒരു മേൽക്കൂരായ്ര്ക്കും അക് എ ചെറിയൊരു മതില് എടീല് അങ്ങനെയാണ് അവിടക്കെണ്ടാവ അടുത്തടുത്ത് ത്ത് വീടുകള് പിന്നെ ഒരു വീടിന്റെ മുകള് രണ്ട് നമ്മളവ്ടൊക്കെങ്ങനെ ടെറസിന്റെ വീട് രണ്ട് നെല വെക്കുമ്പോ അതിന്റെ താഴെയുള്ള വീട് വീട് ഒരാൾക്ക് മേലള്ള വീട് ഒരാൾക്ക്
ആ അതന്നെ അവടെ അങ്ങനെയൊക്കെ യാണല്ലേ ഹലോ
ഹലോ
ക്കെ പോവാ ഹലോ കേക്കാ ല്യാ
ആ ആ പ്പൊ കേക്ക്ണ്ട് ഈ റൈഞ്ചിന്
ഏഹ്
ആ ആ പർഞ്ഞുട് ന്ന് കുട്ട്യേളേ ഒന്ന് റൈഞ്ച് ള്ളോട്ത്ത്ക്ക് നിക്കുവോ എന്തോ ങ്ങനെ മുർഞ്ഞ് മുർഞ്ഞാ കേക്ക്ണത്
ഇപ്പഴും കേക്കാല്ല്യാ
ആ ഈ മയക്കെ പെയ്തിട്ടെയ്ക്കാരം ആ ഇപ്പൊ കേക്ക്ണ്ട് ഈ എടക്ക് ങ്ങനെ മുറിഞ്ഞ് മുറിഞ്ഞ് കേ ക്ക്ണ് പറയ്ണത് ഒക്കെ മറ്റേ അവൾക്ക് ന്ന്ട്ട് എത്ര കുട്ട്യേളാള്ളേ ബാംഗ്ലൂര്
അവര്ക്ക് മൂന്നാള് മൂത്ത മോള്പ്പോ കല്യാണം കഴിഞ് പ്പോ ഇവ്ടെ പ്രസവിച്ച് കെട്ക്കാണ് അപ്പൊ അവരെ വീട്ട്ന്ന് അവര് കുട്ടീനെ കണ്ടു പോയതാ അളിയനും കുട്ട്യേളൊക്കെ കൂടെ വന്നതാണ്ന്ന് പിന്നെ രണ്ടാൺ മക്കളാണ്
അത് ശരി ഓലൊക്കെ എന്ത ചെയ്യ്ണ് ന്ന്ട്ട് പ്പോ
അവര് മൂത്താള്പ്പോ ഒരു കമ്പനീല് ജോലിക്ക് കേറീട്ട്ണ്ട് എളേ ആള് പ്ലസ്റ്റൂ ഉം അവര്ക്കൊക്കെ വ്ടെ വര്നത് ആദ്യക്കെ ഭയങ്കര ഇഷ്ട ഷ്‌ട്ടായ്രുന്നു എപ്പഴും വടെ വന്ന് നിക്കണം ന്ന്ള്ളതേര്ന്നു ഇപ്പൊ അവര് വല്യ കുട്ട്യാളായി അവരെ നാടും വീടും അവര്ക്കതല്ലേ ഇപ്പ എത് എത്രയാലും ആൺകുട്ടികൾക്ക് അങ്ങനെയല്ലേ നമ്മളും അങ്ങനെ തന്നെയല്ലേ അപ്പൊ ഇവിടെള്ളവര് ഇപ്പ ഇവിടെള്ളവരൊക്കെ പറയും ഇവിടെ വന്ന് സ്ഥലം വാങ്ങിച്ചിട്ട് ഇവിടെ നിക്കുക ഇവിടെ വീട് വെക്കുക എന്നൊക്കെ പക്ഷെ മക്കള് താല്പര്യല്ല മക്കള് പോരൂല
ആഹ്
പിന്നെ താത്തയും അവിടെങ്ങനെ ജീവിച്ചിട്ടേയ് അവരിപ്പോ പത്ത് ഇരുപത് കൊല്ലായി അവിടെങ്ങനെ ജീവിച്ചിട്ട് ഇവിടെ തത്താക്കും വലിയ താല്പര്യം ഇല്ല
ആ അതന്നെ ഓൾക്കും തന്നെ ഇപ്പൊ അവിടെ അയിക്കാരം ശീലായിട്ടുണ്ടാവ
ഉം ജീവിത രീതി തന്നെ മാറുവല്ലോ ഉം
അവിടെ പിന്നെ സാധനങ്ങൾക്കൊക്കെ എങ്ങനെയാ വെല കൂടുതലാ
സാധനങ്ങൾക്കൊക്കെ വില കുറവെന്നെയാണ് ഉം പിന്നെ അവര്ക്കൊക്കെ എങ്ങനെ ഞ നമ്മളെ ഇവിടുത്തെ ബോലബ അവര് സർക്കാർ ന്ന്ന്നെ അരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരുപാട് കിട്ടും
ആഹ് ശരി ഓര് ഇവര് മാത്രേ ഉള്ളൂ നിങ്ങൾക്ക് ബാംഗ്ലൂര്ള്ളത് അതോ വേറെ ആരെങ്കിലും ഉണ്ടോ ഇങ്ങനെ
അല്ല വേറെ ആളുടെ അടുത്തണ് കല്യാണം കഴിച്ചിട്ടുണ്ട് അല്ല വേറൊരു നാത്തുനും കൂടെ ഉണ്ട് അടു കല്യാണം കഴിച്ചിട്ടുണ്ട്
ആഹ് ശരി ഇപ്പ എന്താ എന്റെ ഒരു കസിന് ആഹ് ഇന്റെ ഒരു കസിനെ കെട്ടിച്ചിരിക്ക്ണത് മൈസൂർക്കാണ് അന്ന് പോയ ടൈമിലൊക്കെയ് അവിടുത്തെ ആൾക്കാരൊക്കെ ഫുള് ഗോൾഡ് ഗോൾഡ് ഗോൾഡൊണ്ട് നറഞ്ഞ് ങ്ങനെ വെര ആഹ് കൊറ നല്ല കട്ടില്ലേ മാലിം വാളേം മോതിരൊക്കെ ഇട്ട്ങ്ങാണ്ടേയ് അവിടെ ഉള്ള ആൾക്കാര് അങ്ങനെയാണ് നടക്കാ ഞമ്മൾ വിചാരിച്ച കേരണ്ടിക്കാരം പക്ഷെ സ്വർണം തന്നെക്കാരം അവളളേ ഇക്കരൊക്കെ അങ്ങനെ ഇവടത്തേ ആൾക്കാരൊക്കെപ്പൊ അങ്ങനാണോ
ആഹ് അങ്ങനെയൊക്കെ തന്നെയാണ്
ഏഹ് ഹെ അയ്ശരി എന്നിട്ട് വേറെന്തൊക്കെയ ചോറും കൂട്ടാനൊക്കെ ആയോ
ആ ഒക്കെതായി കൊണ്ടിരിക്ക്ണ്
ആഹ് ശെരി ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇപ്പൊ വിളിക്കാം